ഹലോ
ഹാ പറയടീ എന്നാടു ക്കുവ
ഞാനിവിടെ ഇരിക്കുവാടി കൊച്ചിന്റെ അടുത്ത് അവള്ക്ക് ഹോം വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നേ
ആണോ ഹഹ
അപ്പൊ ഞാൻ അതിന് ഹെൽപ് ചെയ്തൊണ്ടിരിക്കുവായിരുന്നു.
ആഹ് ഹഹ
ഞാൻ പറെന്ന കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് നാളെ പഠ്ത്തം ഇല്ലടി തി തിങ്കളാഴ്ചയേ ഒള്ളൂ അപ്പം പിന്നെ നേര്ത്തെ അങ്ങ് വന്നപ്പോ അങ്ങ് ചെയ്തു വെക്കുവാണെങ്കിലേ.. വലുതായിട്ടൊന്നും ഇല്ല ഒന്ന്.. ഓരോ എന്തേലും അക്ഷരങ്ങള് കാണും.. അത് എന്തെലും എഴുതാ അത്രയ്. ക്കെ ഉള്ളു.
ആഹ് ചെയ്തു വെക്കുവാണ് അല്ലെങ്കി പിന്നെ ഞായറാഴ്ച കെടന്ന് ഗുസ്തി പിടിക്കണ്ടേ.
ആഹ് അതെ അതെ അവക്ക് പിന്നെ ഇപ്പൊ ഇപ്പഴത്തെ ആവേശം കൊണ്ടാണ് എന്നാന്ന് അറിയത്തില്ല. എഴുതി അക്കെ എഴുതുന്നൊക്കെ ഉണ്ട്. ആ എഴുതാനൊന്നും കൊഴപ്പന്നുല്ല.
ഹാണല്ലേ ആഹ് ആ ആഹ് ഹാ കൊറച്ച് കഴിയുമ്പഴായിരിക്കും.
അതെ അതെ ഇപ്പ ചേട്ടായി വന്നിട്ട് വന്നപ്പോ ബുക്കൊക്കെ എടുത്ത് കാണിക്കുവായിരുന്നു ഇങ്ങനെ ഇങ്ങൊക്കെ പറഞ്ഞേ. ഉം ഉം
നമ്മള് പഠിച്ചപ്പുണ്ടായിരുന്ന ഏതേലും സാറുമാരു ടീച്ചർമാരൊക്കെണ്ടോടി
എന്തോ
നമ്മള് പഠിപ്പിച്ചപ്പോ ഉണ് അല്ല പഠിച്ചപ്പോ ഉണ്ടായിരുന്ന ഏതേങ്കിലും സാറന്മാരോ ടീച്ചർമാരോ ഒക്കെ ഇപ്
ആ ഉണ്ട് ഉണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചറാ അവിടുത്തെ ഇപ്പൊ പ്രിൻസിപ്പാള്
ആ ആ ആ അതെനിക്കറിയാം അറിയാം അറിയാം ആ ആ
അത്ര ആളും പിന്നെ മുണ്ടിരുമ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് നമ്മളെ പഠിപ്പ് ആ ഒത്തിരി മുടിയൊക്കെയുള്ള ഒരു ടീച്ചറ് നമ്മെ ആറാം ക്ലാസിലാ തോന്നുന്ന് പഠിപ്പിച്ചേ.
ആ ഓ ശരി ശരി ശരി ശരി
ആ. അവര് പുള്ളിക്കാരി ഉണ്ട്. വേറെ ആരും ഇല്ല. അതാപ്പം ഞങ്ങൾ ഇവളെ ചേർക്കാൻ ചെന്നപ്പം ഇങ്ന്നെ കണ്ടായിരുന്നേ. അപ്പൊ പുള്ളിക്കാരി ഞാൻ പറഞ്ഞ് ടീച്ചർ എന്നെ പഠിപ്പിച്ചതാ അപ്പൊ ടീച്ചറിന്റെ ഹസ്ബൻഡ് ചേ ട്ടായേ പഠിപ്പിച്ചതാന്ന് ചേട്ടായിം പറഞ്ഞു.
ഹാ ഹ ഹാ ശരി ശരി അവര്. എനിക്കറിയ
ആഹ് അറിയാലോ ആഹ് അപ്പം ആഹ് അവര്ടെ ഇങ്ങനെ പറഞ്ഞേ ഇവിടെ പിന്നെ ടർ ഫും കാര്യങ്ങളൊക്കെ ഉണ്ടെടീ തൊട്ടപ്പറത്തെ ഒരു സ്വിമ്മിംഗ് പൂളിന് കെട്ടിയിട്ടേക്കുവാര്ന്നേ അന്നിട്ട് എന്തോ മറ്റേ ഈ നമ്മടെ ഇഞ്ചിനീയർ വന്ന് അളവെടുക് കോലോ അളവ് എടുക്കുമ്പോഴ് എടു അപ്പൊ എന്തോ അളവിൽ എന്തോ മിസ്റ്റേക്ക് സംഭവം ഈ കെട്ടിയതിൽ എന്തോ മിസ്റ്റേക്ക് വന്നോണ്ട് - അതിലപ്പോ വെള്ളം നെറച്ചിടാൻ പറ്റത്തില്ല അന്നേരം അവര് പറഞ്ഞു എന്നാ അതില് അങ്ങനെ അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പിള്ളേർക്ക് അതിനകത്ത് കളിക്കാനുള്ള സ്‌ സംഭവങ്ങളൊക്കെ എറക്കി വെച്ച് അതിനകത്തിരുന്ന് കളിക്കുയൊക്കെ ചെയ്യാം
ആ അത് കൊള്ളാം ഇല്ലില്ലില്ല ഞാനിന്ന് അത് കഴിഞ് എന്റെ ഒരു ചേച്ചി കല്യാണം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചു ചേറന്നായിന്നാല്ലാതെ ഞാൻ പിന്നെ ആ ഗ്രൗണ്ടിൽ- വിടില്ല
ആ ഓഡിറ്റോറിയം പൊളിച്ചു
ആണോ
ആ അവിടം പൊളിച്ചു പിന്നെ നമ്മുടെ ആ പഴയ രണ്ടാം ക്ലാസ്സില്ലായിരുന്നോ ഓർക്കുന്നുണ്ട് നമ്മളിറങ്ങി സ്റ്റെ പ്പിറങ്ങി ചെല്ലിന്നിടം
ഒണ്ട്ണ്ട് ഒണ്ട് ആ-
അയ്യോ പിന്നെ തൊട്ടപ്പുറത്ത് ടർഫാ അതിന്റെ തൊട്ട് അതായത് നമ്മുടെ പഴേ നാലാം ക്ലാസ്സൊക്കെ ഇല്ലേ അത് പുതിയ ബിൽഡിംങ്‌
ആഹ് നാലാം ക്ലാസ്സിന്റെ ഫ്രണ്ടിലായിരുന്നു ഒരു ഓപ്പൺ സ്റ്റേജ്.
ആഹ് ഓപ്പൺ സ്റ്റേജ് ഇല്ലെന്ന് തോന്നുന്നു അവിടെ അതിറെ തൊട്ട് ആ നമ്മടെ ആ ഗ്രൗണ്ട് ടർഫാക്കി
ആഹ് ഓക്കെ ഓക്കെ
ന്റെ തൊട്ട് ഇപ്പറത്തെ ആ നാലാം ക്ലാസ് ഇല്ലേ അതിന്റെ ഏറ്റ്വം താഴത്തെ ക്ലാസാണ് നമ്മടെ കൊച്ചിന്റെ ക്ലാസ്
ആഹ് അവിടെ നേര്ത്തെ ഐടി ലാബ്
ആ ലാ ആഹ് ശെരിയ ലാബ് ആയിരുന്നു ആ ലാബ് ക്ലാസ് ആക്കി ഇപ്പൊ ഞാൻ ഓർക്കും ചെയ്തു അവിടെ എന്തോ ഉണ്ടായി ഇന്നല്ലേ പിന്നെ അത് മറന്നു പോയി
അവിടെ ലാബായിര്ന്നു നമ്മള് ഗെയിം കളിക്കാനൊക്കെ
ആഹ് അതെന്നെ അതെന്നെ ലാബ് ഇവർക്ക് ക്ലാസ്സ്‌ ആക്കി മോളിലോട്ടൊന്നും ഇല്ല തോന്നും പിന്നെ ആഹ് പഴേ ഓഡിറ്റോറിയ്വല്ലേ അത് അവര് പൊളി ച്ചിട്ട് പിന്നെ ഹ് അയ്ന്റെ തൊട്ടപ്പറത്ത് വേറെ ബിൽഡിങ് പണിയുന്നുണ്ട്
ആഹ് പിള്ളോരൊക്കെ ഉണ്ടോ അതോ കൊറവാണോ ആഹ് പിള്ളാരൊക്കെ ഉണ്ടോ പഠിക്ക്
ആഹ് പിള്ളാര്ണ്ട് പത്ത് ഇവര് പത്ത് മുപ്പത്തൊന്ന് പിള്ളാരട്ത്ത് ഉണ്ടെന്ന് തോന്നുന്നു.
ബെങ്ങോട്ട് മാറ്റി പോലും
ലാബിന്റെ കാര്യോ അറിയത്തില്ല മേൾ ളാണോ ഒന്നും അറിയത്തില്ല. എറക്കിപ്പൊ അങ്ങനെ ടെറഫ്ള്ളോണ്ട് പിള്ളാരെ അങ്ങോട്ട് അവരങ് വിടു വേ. അപ്പൊ പിന്നെ അവടെ പോയി കെടന്ന ചാടി മറിയാലോ.
ഞ നമ്മള് മൂന്നും നാലും എല്ലായ രണ്ടാമത്തെ നെ ലെലായിരുന്നു.
അതെ യതെ യതെ നമ്മള് മൂന്ന് നാല് നീ ബീയോ?
ആഹ് ഞാൻ നാല് ബി.
ആഹ് ഞാനേ ക്ലാസ്സിലല്ലായിരുന്നു.
അഞ്ച് തൊട്ടാ നമ്മള് അഞ്ച് ഡി, ആറ് ഡി, ഏഴ് ഡി
അതെ യതെ ഒമ്പത് ഡി വരെ ഈ പത്തിലെത്തിയപ്പോ നമ്മളെ സ്പ്ലി
ബി അതെ അല്ല പത്തിലത് കഴിഞ്ഞ നമ്മള് ബീല് വ ഇന്നു പത്ത് ബീയില്
ബീലായിരുന്നല്ലേ നമ്മള്?
ആഹ്.
ആഹ് ആഹ് ഡി യിലായിരുന്നെന്ന് എനിക്ക് തോന്ന്ന്നെ ബി ക്ലാസ്സില് നമ്മളെ ഏ
ത്ത് ഡിയായിരുന്നു.
ആഹ് അത് കഴിഞ്ഞ് നമ്മളെ മറ്റേ ഓ എക്സാമിന്റെ ഒക്കെ സമയായപ്പഴത്തേക്കും തിരിച്ച് വേറെ വേറെ ക്ലാസ്സിലാക്കിയതോർ
അതെ, അതെ, അതെ, അതെ, അതെ.
നമ്മൾ ഒരുമിച്ചായിരുന്നോ?
നമ്മള് ഒരു എടി ആദ്യം മാത്രം അതായത് പത്തിലോട്ട് കേറിയപ്പഴാണ് നമ്മടെ ക്ലാസ് മാറ്റുന്നേ അത് കഴിഞ്ഞിട്ട് ആഹ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടും മാത്രം മാറിപ്പോയി ബാക്കി എല്ലാവർക്കും ഒരാളെലും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഒരു ദിവസം പിന്നെ ഞാനെന്തോ മാമന്റെ കൊച്ചിന്റെ പെറന്നാളിന് എന്തോ പോയിട്ട് വന്നപ്പോ നീ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഒരേ ക്ലാസ്സിലാന്ന് പറഞ്ഞ് ഞാൻ കര രഞ്ഞോണ്ടൊക്കെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് നീയല്ല ഞാൻ ഇവിടാന്നും പറഞ്ഞു വന്നെ
അതെക്കെ എന്നാ അല്ലേ അതെ ക്കെ ഒരു കാലം ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ക്ഷെ ആ നമ്മളെ പ്ലസ് വൺ പ്ലസ്ടു പക്ഷേ ഇതുപോലെ ഹോസ്റ്റല് ഇവിടെ സമ്മയിക്കാഞ്ഞോണ്ട അല്ലായിരുന്നെങ്കിൽ ആഹ് ടാ ഉം സാരോല്ല എന്നാലും ആ ബന്ധം മുറിഞ്ഞ് പോയി
അതെ അതെ അതെ ശരിക്കും പറഞ്ഞ നീ നീയുവായിട്ട് മാത്രള്ളൂ കണക്ഷൻ വേറെ ആരുവായിട്ട് യാതൊരു വിധ ബന്ധോ ഇല്ല
ആണോ ആഹ് ഞാൻ വേറെ രണ്ടു പേരുവായിട്ടുണ്ട് അതിപ്പം ചേട്ടായിടേം കൂട്ടുകാരനയൊണ്ട് അവരെ വൈഫാ അപ്പൊ പിന്നെ അങ്ങനെ ഒരു കണക്ഷൻ ക്ഷൻ ഉള്ളോണ്ട് ഇടയ്ക്ക് വിളിക്കേം മിണ്ട ഒക്കെ ചെയ്യും ഞാൻ ഇന്ന നമ്മടെ കൂടെ ഉള്ളയിരുന്ന വേറെ ആൾ ക്കാർ അവരുമായിട്ടും ഫ്രണ്ട്സായിട്ടുള്ളവരോടൊക്കെ ചോദിക്കും അ പ്പം എല്ലാരും ജോലിയും തിര ക്ക്‌ ഒക്കെ ആയൊണ്ട് അവര് ഏഹ് പിന്നെ അങ്ങനെ കാണുമ്പോ ഉള്ള ഒരു ഇതേ ഉള്ളൂ ഇല്ലെങ്കി ഇടക്ക് വല്ല മെസ്സേജോ സ്റ്റോറി ഒക്കെ ഇട് ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ഉള്ള ഒരു റിപ്ലൈ കൊടുപ്പോ അങ്ങനെയൊക്കെ യല്ലേ ഉള്ളൂ ഉം ആഹ് കുഞ്ഞെന്തിയെ അവളെന്തിയെ
ഒറങ്ങി ഒറങ്ങി ഞാൻ അവളെ ഒറക്കാൻ വേണ്ടി കൂടെ കേറി കെടക്കുവായിരുന്നേ
ആണോ ഹാ ഹാ ഹ്
ട്ടിയപ്പത്തേക്കും മയങ്ങിപ്പോയി ഓഹ് നല്ലൊറക്കം അന്നേരം കൊറച്ചു നേര ആഹ് ചോറൊക്കെ കൊടുത്തു. മടിയാ ഒ ഒരു മൂന്ന് നാല് വായ്ക്ക് കഴിക്കത്തൊള്ളൂ. പിന്നെ രാത്രി മൊത്തം എടക്കിടയ്ക്ക് എണീ ട്ട് പാലുകുടിയല്ലേ
ആഹ്, അതെ അതെ ന്ന് നീയപ്പോ കെടന്നോണ്ടാണോ കൊടുക്കുന്നേ അതോ
റ്റ് ഇരുന്നേ കൊടുക്കത്തൊള്ളൂ.
ആണോ ആഹ് ഞാൻ കെ ഇവള് കുഞ്ഞിലോട്ട് അങ്ങനെ ശീ കെടന്നോണ്ട് തന്നെയായായിര് ശീലിച്ചേ. പിന്നെ ഞാനും അങ്ങനെ നമുക്ക് അതല്ലെ വശം. പിന്നെ എന്നിട്ട് എടയ് എണീറ്റ്ട്ട് തട്ടിക്കൊടുക്കും ഗ്യാസ് ഉം.
ക്ക് വിക്ക്ന്ന സ്വഭാവം ഉണ്ടായിരുന്ന് പാല് കുടിക്കുമ്പഴേ. അപ്പം വിക്കീട്ട് ഇങ്ങനെ ശ്വാസം വലി ഇങ്ങനെ ഏന്ന് പറഞ്ഞ്ങ്ങനെ വലിച്ചു പിടിക്കുവേ പേടിച്ച് പോവും ശരി ക്കും അപ്പ നമക്ക് കുഞ്ഞില്ന്ന് പറയുമ്പോ നമ്മക്കും പാല് ഒത്തിരി ഓവർ ഫ്ലോയില് വരൂല്ലോ.
ആഹ് അതെ തെ തെ.
പിന്നെ അങ്ങനെയും കൊടുക്കത്തേ ഇല്ലായിര്ന്നു. എനിക്ക് ന്നിട്ട് അതുപോലെ പേടിച്ച് പോയിട്ട്ണ്ടെ ഡീ അത് ഇങ്ങനെ വിക്കീട്ടേ.
ആഹ് ആഹ് ആഹ്.
പിന്നെ ഞാൻ ആദ്യ കൊട്ക്കും മുമ്പേ കൊറച്ചിങ്ങനെ കളഞ്ഞ് ക്കെ കൊട്ക്കാൻ ശ്രമിക്ക്വായിരുന്നു. അ സ്പീഡ് കൊറയാൻ വേണ്ടിട്ടേ എങ്ങനെ പോയാലും ഇവള് വിക്കുവായ്രുന്നു. അതുകൊണ്ട് പിന്നെ കെടന്നും കൂടെ കൊടുത്താ എന്നാവൊന്നോർത്ത് ഞാൻ കൊടുക്കത്തില്ലായിര്ന്നു. അതിപ്പഴും അപ്പം ഇ ഇതുണ്ടല്ലോ ഇപ്പം ഞേനി തിന്ന് കൊടുക്കുമ്പ അവള് പാല് കുടിച്ച് മതിയാവുമ്പത്തേക്കും അവള് അങ്ങനേ ഒറങ്ങി കെടന്നോളും അന്നിട്ട് കഴിഞ്ഞ ഒരു ദിസം ഞാനിങ്ങനെ അല്ലാതെ കെടന്നോണ്ടൊന്ന് നോക്ക്യെ അപ്പ ആശാൻ ഇങ്ങനെ ആതും കടിച്ചു വെച്ചോണ്ട് അങ്ങനെ കെടക്കും അയിത് മാറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങ് എടയ്ക്ക് ഞൊണഞ്ഞോണ്ട് അങ്ങ് ഇരിക്ക്യും അതോണ്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോയില്ല
ഓ
അഞ്ച് മിനിറ്റ് എണീറ്റ് ഇരുന്ന് കൊടുത്താലും അപ്പൊ അവക്കും ഉറക്കം ശെരിയാവും എനിക്ക് ഉറക്കം ശരിയാവും ഹ്
പെൻ പാടല്ലെ ഇടയ്ക്ക് നമ്മുടെ ഉറ ഉറക്കം പോകുന്ന പാടല്ലേ
ഓ പാല് കൊടുത്ത് ഇവളെ കെടത്തന്ന് ഉറക്കം ഞാനിങ്ങനെ ചക്ക വെട്ടിട്ടപോലെ ഒറ്റ കിടപ്പാ എന്നിട്ട് നീ ബോധം കെട്ട് വീഴുന്നാണോന്ന് ചോദിക്കും പലപ്പോഴും അവളെനി കെട പുറകെ പടക്കെന്ന് വീഴുന്നു അപ്പത്തന്നെ കിടന്നുടങ്ങുന്നു
അയ്യോ എനിക്കാണേ അങ്ങനെ പാട ഞാനങ്ങനെ ഇതാക്കിട്ടുള്ളൂ ഇവ പൊടി ആയിരുന്നപ്പം തൊട്ട് കയ്യിലാണേല് പൊടി കുഞ്ഞുണ്ടായത് നമ്മ ആശുത്രിയിലായിരുന്നപ്പോഴാണെലും വേ കയ്യിൽ കേറി കിടക്കുവായിരുന്നു ഇച്ചിരി ഉള്ളേലും നമ്മള് ഒരു വശത്തിലങ്ങ് വെക്കുവായിരുന്നു
ആ ആ ആ
അന്നിട്ട് അങ്ങ് കൊ കൊടുക്കുവായിരുന്നു
അയ്യോ എന്തായാലും രസവാണ്
ആ
ഉം എന്തിയെ എന്നിട്ട് പഠിക്കുവാണോ
പഠിത്തം ഒന്നുഇല്ല എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്
ആണോ അ ഹ എന്തിയെ എല്ലാരും ഒക്കെ കെടന്നോ കഴി ച്ചോ
ചുമ്മാതെ അവിടെ വർത്താനൊക്കെ പറഞ്ഞോണ്ട് കിടപ്പുണ്ടേ
ആ ആ ടി വി ടി വി കണക്ഷൻ ഇല്ലേ സീരിയൽ ഒന്നും കാണുന്നില്ലേ
കൊണ്ടോന്നിട്ട് പിന്നെ പിടിപ്പിച്ചില്ല പിന്നെ ഇവിടെ അവരണ്ടും പിന്നെ നേരത്തേടക്കും അമ്മയ്ക്ക് ഫോണൊണ്ട് ചേട്ടായക്കൊണ്ട് എനിക്കൊണ്ട് അനിയനൊണ്ട് പിന്നെ എല്ലാരും ഫോണില് പരിപാടി- ക്കെണ്ട് അവര് പിന്നെ ഭർത്ത പിന്നെ വ- താനം പറയ ഇഷ്ടം പോലൊക്കെ ഒള്ളതുകൊണ്ട് അതും പറഞ്ഞോടങ്ങ് കെടന്നൊറങ്ങും ഇപ്പൊ അതുവായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു ഉം എന്തോ ആഹ് അത് പോയാരുനന്നെ അത് കുടിശ്ശികെക്കായ്ട്ട് ഞങ്ങള് വേറെ എട്- ക്കാനായിട്ട് ഇരിക്കുവാരുന്നെ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ അത് എന്ന് ക- ട്ടായൊ അന്നോട്ടുള്ള കുടിശ്ശിക തീർക്കണം പിന്നെ സെറ്റോ ആഹ് സംഭവില്ലെ ബോക്സ് അതിന് വെല കൂടീന്ന് ക്കെ പറഞ്ഞു പിന്നെ അതില്ഓർത്തു ഇനി പൈസ കുറച്ചൂടെ ഇതക്കെയായിട്ട് ഇനിയിപ്പ എന്നാണെലു വീട് ഞക്ക്- ഉം വേറെ ഒരുട്- ഇതിന് അപേക്ഷിച്ചിട്ടുണ്ടേ അപ്പൊ അത് വരുന്നൊണ്ട് എന്നാണേലും പൊളിക്കണം അപ്പൊ എല്ലാം കൂടൊന്നിച്ച് സെറ്റെയ്യാന്നോർത്തു
ആഹ് ഹ ഹ ഹ
ഇപ്പ അത്യാശ്യം ടിവികാണണം വല്യതാ ഇത് - ക്കുവാണേലുങ്ങനെ താല്പര്യില്ല കുഞ്ഞിലെ ആണേലും ടിവെച്ചുകൊടുതന്ന അതാ അതിന്റെ വഴിക്ക് അവക്ക് പിന്നേം അതിനോടൊന്നും താല്പര്യില്ല
ആഹ് ഹ ഹ
ആഹ് വല്യ കൊഴപ്പവില്ല
ആണല്ലെ ആഹ് ന്നാ ആഹ് അന്നാ ശെരിടി ഞ- പിന്നൊളിക്കാം
ഓഹ്